ഏനി
ആ ഗുഡ് ഈവനിംഗ്.
ഉം ചായട്ച്ചോ? ഒന്നുല്ല ചായക്കടി ഇങ്ങനെ ഇണ്ടാക്കേനി. അട്ക്കളേലേനി. മ് അപ്പള ങ്ങള് വിൾചേ.
ചായ കുടിച്ചു കുട്ടിക്ക് ചായ കൊടുത്തു.
ഉം.
ആഹ് എന്തായിരുന്നു ചായക്കടി?
ഒന്നും ണ്ടാക്ക്ന്നില്ല ബ്രെഡുംന്നുണ്ട്‌ ബ്രെഡ്‌ വാട്ടി. മ് മ് ങ്ങളെത്താണ്ടാക്കിയെ?
ഞാ ഇവിടെ പൊർത്ത് പോയപ്പോ മറ്റേ കുഞ്ഞിനെ കഴിക്കാൻ വാങ്ങിയാര്ന്ന്.
സമൂസ വാങ്ങിയാര്ന്ന് അപ്പൊ അത് ഭയങ്കര ഇഷ്ട അത് കഴിച്ചോളും.
ഏ ഇങ്ങള് അങ്ങനെ ഇ ണ്ടാക്കലൊന്നുല്ലെ വീട്ടില് ഇ ണ്ടാക്കലില്ലേ?
ഇണ്ടാക്കല് വല്ലപ്പോഴും. വല്ലപ്പോഴും ഒക്കെ ഒള്ളൂ പിന്നെ ആള് സമൂസ ഉണ്ടാക്കാൻ അറിയില്ല പുറത്ത്ന്ന് വാങ്ങിയതാ.
ഏ ഇങ്ങ ഇങ്ങനെ പലഹാരങ്ങളൊ ഉണ്ടാ കൂല സമൂസ കട്ലറ്റ് അങ്ങനൊന്നുംണ്ടാക്കേല്ല
അങ്ങനെ ഉണ്ടാക്ക പഴംപൊരിക്കെ ഉണ്ടാക്കും
ഉം ഉ പയമ്പൊരി പിന്നെ നമ്മക്ക് എളുപ്പാണല്ലൊ അല്ലെ അതെ പഴം മുറിച്ച് മൈ മൈദയും പഞ്ചാരയും ഇട്ടാല് പയമ്പൊരി ആയി
അല്ലാത്ത നമ്മള് പിള്ളേരെങ്ങാനും മെനക്കിടുവോ വേറെ വല്ലാം ഉണ്ടാക്കാന് ആഹ്
മോള ഉള്ളത്
ആഹ് ഒരു മോളാ ഉള്ളേ
ഉം നിങ്ങളെങ്ങനെ വർക്ക് ചെയ്യാൻ പോവുണ്ടോ
ഇല്ല ഇപ്പ ജോലിക്കൊന്നും പോന്നില്ല കുട്ടിയെ നോക്കിട്ട് ഇരിപ്പാ
ഉം
അതുകൊണ്ട് വർക്കിനൊന്നും പോകുന്നില്ല വീട്ടില്
ഉം പിന്നെ ഇങ്ങനെ ചക്ക ഒക്കെ കിട്ടലുണ്ടോ നിങ്ങൾക്ക്
ചക്ക ആഹ് ഉണ്ട് ചക്ക കിട്ടാറുണ്ട്
ഉം കർമോസം ക്കണ്ടോ കറിക്കൊക്കെ ഉ കർമൂസ ക ണ്ട് വെച്ചോ കർമൂസന്നെ ഇല്ലെ നിങ്ങളെ ഭാഗത്തക്ക് പറയാ അല്ലെ പപ്പായേ കറൂത്താറിന് ഉ ഉ
പപ്പായ
എക്കൊന്നും എടുക്കേല്ല ആ ഓമക്കാന്നല്ലെ ഉം ഇവിടക്ക ഉം അതെന്താ കാ മട്ടരു കറി ഉണ്ടാക്കിയുണ്ടൊ തോര ഉണ്ടാക്കിയുണ്ടൊ
ആഹ് തോരൻ വെക്കും ഓമ്മക്കയും പയറും കൂടി ഇട്ടിട്ട് തോരൻ വെക്കാൻ അടിപൊളി അല്ലെ
ഏഹ് പയറൊ
പയറ് പയറില്ലേ നമ്മടെ ചെറു പയറ് ആ പയ ആ അതന്നെ അതും പയറും കൂടി ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ടാക്കും ഉണ്ടാക്കും
അപ്പം രണ്ട് രണ്ട് വേവല്ലെ എന്താ ആദ്യ ചെറുപയറ് വേ
അല്ല ആദ്യം നമ്മള് ചെറുപയർ വേവിക്കും പ്രത്യേകം സെപ്പറേറ്റ് വേവിക്കും ഇല്ലെങ്കിൽ ഇതിനകത്ത് കെടന്ന വേവത്തില്ല കാരണം ഇതിന്
വാണല്ലൊ
ആ അതെ ഇതിന് രണ്ടിനും രണ്ട് വേവല്ലേ
ഉം ഉം ഉം
ആഹ് അതുകൊണ്ട് ഇങ്ങനെ അമ്മള ആഹ് കൊ കുക്കറിലിട്ട് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ ആദ്യം വേവിക്കും ഓഹൊ അന്നിട്ട് അന്നിട്ട് പിന്നെ അത് ഓമക്ക വേവിക്കും
പിന്നെ തേങ്ങയും ഇന്തൊക്കെട്ട് ഒതുക്കുവൊ
ആഹ് തേങ്ങ ച ചതച്ചി ഇടും
ഉം പച്ചോളം തേങ്ങിട്ടാണ്ടല്ലേ ഉം നിങ്ങള് ഇങ്ങനെ അതൊക്കെ കർമൂസ അങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കിയണ്ടോ
ഇല്ല ഇല്ല ഇവിടെ അങ്ങനെയുള്ള ഐ
വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ മരം
വീട്ടിലാ ഉണ്ടുണ്ട്ന്ന് ഞങ്ങളടെ വീടിന്റെ ബാക്ക് വശത്ത് ഓ രണ്ട് മൂന്ന് മരംണ്ട്
ഇങ്ങനെ താനെ ഉണ്ടായതാ അല്ലേല് നിങ്ങള് കൃഷി ചെയ്തോ
നമ്മള് പ നേരത്തേക്കെ ആ അത് എടുക്കുമ്പോ അതിന്റെ ഉള്ളിലെ കുരുവില്ലേ അത് ഇങ്ങനെ ചേറുമ്പ അത് അഹ് കിളിച്ചോളും
അങ്ങനെ താനം മുളക്കണ ആയ്ക്കൂലേ താനെ മുളക്കണാവുമ്പോ നല്ലോ കായിണ്ടാവും മെനക്കെട്ട്
അഞ്ചാറണ്ണവൊക്കെ ഉണ്ട്
ഉം പഴ്ത്താലും ടേസ്റ്റാണ് ജ്യൂസ് അടിച്ച് കുടിച്ചാനൊക്കെ ഉം ഇങ്ങള് എഹ് എവിടെ ദൂ അവിടെ കൊറെ ക കൃഷിയൊക്കെ എണ്ടോ
ഇവിടെ കൃഷിയാ ആഹ് കൃഷിയൊക്കെ ഉണ്ട് പയറുണ്ട് പാവക്കുണ്ട്
ഏഹ് പാവക്കൊക്കെ എങ്ങനെ ഇണ്ടായി കിട്ടുവോ വിത്തിടലാ
ആഹ് അത് വിത്തിട്ടിട്ട്
നിങ്ങള്
ആഹ് വിത്തിടും വിത്തിട്ട് അത് ഒണ്ടാവും അത്
ഉം ഇപ്പം ഇപ്പം മയേ ട്ടിങ്ങനെ കൃഷിയൊക്കെ എഹ് മെ ഇങ്ങനെ മെച്ചെണ്ടോ
കൃഷി ആഹ് ഒണ്ടൊണ്ട് ഇവിടെയാണെങ്കി അമ്മയൊക്കെ ആണെങ്കില് അതിൽ നല്ല ഇതാ എക്സ്പെർട്ടായി
ഏഹ് ഇപ്പം മഴയായോണ്ട് ഇപ്പ കൊറെ നാസായി പോവല്ലോ ഇങ്ങനെ വെള്ളോം ഇതൊക്കെ തങ്ങി നിക്കണ ആയോണ്ട് നനക്കണ്ട ആവശ്യം ഇല്ല്യാല്ലേ
ആഹ് ആഹ് ഇല്ല മഴയായോണ്ട് നമ്മളൊന്നും വെള്ളം നനക്കണ്ട ആവശ്യവില്ലല്ലോ
ഉം ഉം ഉം ഉം ഉം
അത് മഴ പെയ്ത് അഹ് അതങ്ങ് കിളിച്ചോളും പിന്നെ നമ്മളതിന്റെ പുറകിലൊന്നും നട ക്കണ്ട ജസ്റ്റ് ഒന്ന് നോക്കിയാ മാത്രം മതി
ഉം നിങ്ങള് മക്കൾ‌ക്കിള്ള സ്കൂക്കള് സാനൊക്കെ വാങ്ങുമ്പോ ഇങ്ങക്ക് കൊതിയാവണില്ലേ സ്കൂ നമ്മളെ പണ്ടത്തെ കാലൊക്കെ ഓർമ്മ വരണില്ലേ
ആഹ് പിന്നേ നമ്മടെ പണ്ടത്തെ പണ്ടത്തെ കാലം ഓർമ്മ വ രുന്നോന്നോ ആഹ്
ക്കു എൽ ഏത് പഴേ ബേഗ് ഇണ്ടെങ്കിലും സ്കൂൾ തൊറക്കുമ്പോ നമ്മക്ക് പുതിയ വേണ്ടീനില്ലേ ബേഗ് പുതിയതില്ലെങ്കി അന്ന് സ്കൂ സ് കൂളില് സ്റ്റാർട്ടിങ്ങില് പോകുമ്പോ ഒരു ഇതെയ്‌നി എല്ലാര കയ്യിലും പുതിയ ബേഗും കൊടേം
അതന്നെ നമ്മള് കാണുമ്പ തന്നെ പിള്ളേർക്കാണെങ്കില് അവര് ഓരോ കുടകളൊക്കെ കൊണ്ടുവരുമ്പ വന്ന് പറയും ആഹ് അവര് വേറെ കുട കൊണ്ട് വന്ന് എനിക്ക് വാങ്ങിയില്ല
ഉം അതേപോലെന്നേണ് ഞമ്മളും മക്കള് നമ്മളോട് പറയണായി നമ്മളും നമ്മളെ പേരൻസിനോട് അങ്ങനേനി പണ്ടന്ന് നമ്മുക്ക് നമ്മളെ മാ പേരന്റ്സിന് വാങ്ങി തരാന് ബുദ്ധിമുട്ടേനി ഇപ്പം ഞമ്മടെ മക്കക്ക് ഇഷ്ട്ട ത്തിനോരോന്നിപ്പം ഉം വയങ്ങാനേ
ആന്നാന്ന് ആഹ്
വേറെന്തെക്കെ പിന്നെ
പിൻ
സ്കൂൾക്ക് പോകുമ്പോക്കെ നിങ്ങളെ പ പണ്ടത്തെ ഫുഡ് ഒന്നും അല്ലല്ലോ ഇപ്പൊ ഞമ്മള കുട്ടിയക്ക് കിട്ടണന്നത്
ആഹ് ആണാണ്
ത്തെക്കെ ചെറുപയറിന്റെ ചോറും.
ചോറ് ആഹ് ഇപ്പ പിള്ളേർക്ക് ഇപ്പഴാന്നെങ്കില് അംഗനവാടിയില് ബിരിയാണി മുട്ട
ആഹ് അതെ അതെ. അങ്ങനവാടയില് അയ്ന് ഓരോ ടൈമ് വെച്ച് സ്നാക്സിണ്ട് ഉം പിന്ന ഔ സ്കൂൾലന്നെ. ഇപ്പോരോ ആഴ്ച്ചേല് ഒരു ദിവസം ബിരിയാണിയാ സ്കൂൾല് ഞമ്മള് പഠിച്ചിനന്ന് ചെറുപയർ കറിം ചോറും. നമ്മള് പിന്നെ കൂട്ടാന് എക്സ്ട്രാ ഒക്കെ കൊണ്ടോവലേനി ലേ ഇപ്പൊ കുട്ടിയക്ക് ഉപ്പേരിം സാമ്പാറും ഒരു ഉപ്പേരിയുണ്ടാവും.
സാമ്പാർ ആ അതെന്നെ. ഇവടെ ഇവടെ അട്ത്ത സ്കൂളുണ്ട് ആ സ്കൂൾല ഇവടെ കൊച്ച് പോവുന്നത്. അപ്പം അവ്ട്ത്തെ ചോറാണെങ്കി അവൾക്ക് ഭയങ്കര ഇഷ്
ആ ഇപ്പൊ മക്കൾക്കെല്ല ഇഷ്ട ഓരോ ദിവസം നാളെ. ഇവടെ വ മണ്ടി വന്ന് സ്കൂൾ ട്ട് വന്നാണ്ട് പറിം മ്മാ നാളെ സ്കൂൾള് വെറും ബിരിയാണിയാണ് അല്ലെങ്കില് നാളെ മറ്റേ ഉപ്പേരിയ്ണ്ട് ഉർളകെങ്ങ് പറീണ്ട് ന്നക്കെ പർഞ്ഞാണ്ട്. നല്ലതാ ഇപ്പൊ കൂട്ടാനൊന്നും എക്സ്ട്രാ കൊണ്ടോവലില്ല കാരണം.
കൊണ്ടോവലില്ല അവർക്ക് അവര് പറയുന്ന അവര്ടെ അവര സ്കൂൾല് വെക്കുന്ന ആളാ. നല്ലതുപോലെ വെക്കുന്ന് വീട്ടിലങ്ങും ഒന്നും വെക്കുന്നില്ലെന്നാ പറയ അപ്പ അവ അവര് കഴിക്കൊ ആ അതന്നെ സോയാബീൻ ഇവര്ടെ കറി വെച് കൊടു ക്കും ചെലപ്പോ മൊട്ടക്കറി ഒക്കെയ സ്കൂൾല്.
മക്കള് ഇങ്ങനെ പോർത്ത് ഒക്കെ കളിക്കലേനിയോ നമ്മളെമായിരി നമ്മളക്കെ വെക്കേഷന ആവുമ്പം ദൂരെ. എതേലും വീട്ടിലൊക്കെ പോയി ഫ്രണ്ട്സളെ വീട്ട് പോയി ചോറും കൂട്ടാനും കൾച്ചലും. നമ്മളെ മക്കളൊക്കെ വീടിനുള്ളിലന്നെ ലെ
ആന്നന്നന്നന്ന് ആന്നന്ന് ഫോൺല് യൂട്യൂബ് കാണല്. ഈ ഓരോ ഇത്.
ഉം
യൂട്യൂബ് ല് അവർക്ക് അവർക്കാണെങ്കി അയിനെക്കാട്ടിയുള്ള അറ് വാ
അതെ അതെ അമ്മക് ഈ അമ്മ ക്ക് ഓല് യൂട്യൂബില് ഓരോന്ന് ക് കിട്ടോല്ലോ ഓൽക്ക് ഓരോ ക്യാരക്ടർ ആയാലോ
ആ ആന്ന് ന്നന്ന ആന്ന് ഇപ്പഴത്തെ പിള്ള പണ്ടത്തെ ഇതാണോ ഇപ്പം. ഇപ്പം വേറെ വേറെയാ ഇപ്പ വ്യത്യാസ പിള്ളേര്. ഓരോ കാലഘട്ടം കഴിയുംന്തോറും ഓരോ ഇതാ.
ഉം ഇങ്ങക്ക്പ്പോ പഠിക്കാനൊക്കെ പോവാൻ പൂതില്ലേ.
പിന്നെ ഉണ്ടോന്നോ നമ്മളെ സ് ഏ ഈ സാഹചര്യം വരുമ്പം നമ്മളങ്ങനെ.
പയെ സ്കൂക്ക് പോവല്ണ്ടോ പയെ സ്കൂക്കെ ഇങ്ങളെ സ്കൂക് പഠിച്ച സ്കൂൾക്കൊക്കെ പോവല്ണ്ട്.
പഴയആ ആ വീട്ടി എന്റെ വീ ട്ടിലൊക്കെ പോകുമ്പോ അവടെ അട്ത്ത് ഒക്ക പോവും.
ഏ ഞ ഞാന് ഇതരെ അങ്ങനെ പോയിട്ടില്ല കൊറേ ദൂരായോണ്ടേ വീട്ട് പോവുമ്പം ഇള്ള സമയം. ഉം ഫ്രണ്ട്സോളൊക്കെങ്ങന വാട്സആപ്പിലായിട്ടൊക്കെ അങ്ങനെ. മെസേയയ്ക്കും ഉം. ഉം കാണും എവ്ട്ന്നേലോക്കെ ഏതേലും ഫംഗ്ഷനോക്കെ വരുമ്പം കാണും.
ത്തല്ല വീട്.
ഉം ഉം
ആ ഫംഗ്ഷന്ക്കെ വരുമ്പം ക ചെലരെ കണ്ടാ മൻസ്സിലാവത്തില്ല. ചെലരെക്കെ ഓരോ വ്യത്യാസങ്ങള് മൊഖത്തിൻ
ച്ച് വരുമ്പം ഉം ഇങ്ങള്പ്പോ ജോലിക്ക് പഠിക്കാന് ‌നോക്ണ്ടോ ജോലി ചെയ്യാനൊക്കെ പൂതി ണ്ടോ
ആ ഹ ഇപ്പം ആ പിന്നെ ഉണ്ട് ണ്ട്. പഠിക്കാനും ജോലി ചെയ്യാനു ഒക്കെ താല്പര്യണ്ട്
അങ്ങനെ വീട്ട്ല് സമ്മയ്ക്കോ
വീട്ടില് കൊഴപ്പൊന്നുല്ല പിന്നെ കു ആ ആ കൊഴപ്പല്ല
ഉം. അമ്മമ്മ അമ്മു ഇപ്പോ ഒരോരുത്തരെ സമ്മതം കിട്ടിട്ടും കാര്യല്ലല്ലോ. വീട്ടുകാര്യങ്ങള്പ്പോ നമ്മളെന്നെ നോക്കണ്ടേ? ല്ലേ? ന്നാ നമ്മക്ക് ഓൺലൈനായിട്ട് ഓരോ പരിപാടിയൊക്കെണ്ടെങ്കി നല്ല സുഖായിനെല്ലേത്?
ആഹ് ഓൺലൈൻ ആയിട്ട്.
ജോബൊക്കെ കിട്ടണെന്നുണ്ടെങ്കില്. അങ്ങനത്തെ കൊറെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവണം ല്ലേ? ഉം ഉം. വർക്ക് ഫ്രം ഹോം ആയിട്ട്. ചെയ്യാൻ കയ്യണ കാര്യങ്ങള്
ആഹ്. അതന്നെ അതന്നെ. അങ്ങനെയൊക്കെ ഓരോന്ന് നോക്കിയാ നമ്മക്കും നല്ലത്.
ആഹ് ഉം
പൊറത്തു പോകാനൊന്നും പറ്റത്തില്ല
അതെ. കുട്ട്യാളൊക്കെ ഒന്ന് വലുതായാല് ക്കേ ഒന്ന് കയ്യും. അപ്പ ഞമ്മക്കും ഒന്ന് ഈ വീട്ടിലിരിക്കാനേര്ക്കും പൂതി.
ആഹ് ആന്നാആന്ന് ആന്നാആന്ന്. ആഹ് ആഹ് ഉം ഉം.
വേറെന്തൊക്കെ പിന്നെ?
വണ്ടിയെക്കെ ഓടിക്ക്വോ?
ആഹ് യെസ്. വണ്ടി ഓട്ടും സ്കൂട്ടി ഓട്ടും. എന്ന പക്ഷേ നമ്മക്ക് അങ്ങനെ വല്ലാതൊന്നും പൊറത്തേക്ക് വിടാനുള്ള ഒരു അനുവാദല്ല്യാ.
ഇല്ല. ആഹ് ആഹ്. ഇല്ല. ആഹ് ആഹ് ആഹ് ആഹ്.
ഇതായി ഇതായി. ധൈര്യക്കൊറവാണ്. അല്ലാതൊന്നു അല്ല.
ധൈര്യ ആഹ് അതന്നെ.
ഉം ഞമ്മള്. പ്പ ആണുങ്ങളായിരി പെട്ടന്ന് കടയിക്ക് പോവാനും ഇതിനനൊന്ന്ക്കും ഞമ്മക്കും ഓരോരുത്തരുടെ സമ്മതം ചോയിക്കണ്ടേ? ആണുങ്ങള മായ്രി പെട്ടെന്ന് അങ്ങ്ട് പോവാൻകയില്ലല്ലോ.
ആഹ്. അത് തന്നെ. അത് തന്നെ ഉം. ആഹ് ഞാൻ ഓടിക്കും. വണ്ടി ഓടിക്കും.
എവടെ ലൈസൻസ് ഒക്കെടുത്തോ?
ആഹ് ഉണ്ട് ലൈസൻസൊക്കെ ഉണ്ട്.
ഉം. നമ്മളെ പാരൻ സ് ജീവിച്ചേനാട്ടിം കൂടുതലും മെച്ചത്തിലാപ്പ ഞമ്മളൊക്കെല്ലേ? നമ്മളെ പാരന്റ് സ്നാണ് കൂടുതലും പൊറം ലോകായിട്ട് പെരുമാറാൻ കഴിയാതാ പോയത്. ഇപ്പത്തെ കാലത്തൊങ്ങനോന്നും പ് കുട്ട്യോളങ്ങനെ കിട്ടൂല.
കിട്ടൂല ആഹ് ആഹ്. ആഹ് അന്നാന്ന്. ഉം. ഉം
ങ്ങള്ങ്ങനൊക്കെ ഫ്രീ ആമ്പോളൊക്കെ വിളി
ഓഹ് ശരി. ഫ്രീയാമ്പ വിളിക്കാ. ഓഹ് ശരി ശരി. ആഹ് ശരി.